ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആഹ കേൾക്കണണ്ട് മഴ ഇണ്ടോ അവിടക്ക്
ഇലേയ് മഴയൊന്നുമല്ല ഇന്ന് രണ്ടു ദിവസായിട്ട് മഴ ഇ കുറവാണ്
കുറവാണല്ലേ ഇവിടെല്ല ഇന്നൊന്ന്ന്നെ കുറവുണ്ട്
ആ അതെ അതെ കൊറച്ച്ു ദിവസത്തെ സംബന്ധിച്ച് നോക്ക കണിയ നല്ല കുറവാണ് മഴ അപ്പം അലക്കിയതൊക്കെ ഉണങ്ങി ഉണ്ട
ആഹ ആഹ ഉണങ്ങിക്കണേ ഫുഡൊക്കെ കഴിച്ചു അവിടെ കഴിച്ചോ
ഓ ഫുഡ് കെച്ചു കിടന്നു ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു സൺഡേ അല്ലേ
ആഹ എന്ത് എന്ന്ന്റെേനു
അത് പ്രോഗ്രമും വീട്ടിൽ തന്നെയാണ് അനിയത്തിന്റെ എജ്മന്ററ് അത് കഴിഞ്ഞു ആ അത് കഴിഞ്ഞപ്പോൊ ഫ്രീ ആയതാ ഇപ്പൊ ഒന്ന് കിടന്നുക്കള ഉറങ്ങി നളെ മുത സ്റ്റാർ് ചെയ്യാനായില്ലേ
ആഹ സ്കൂള് മദ്രാസ് ആ അതെ അതെ ആഹ ആഹ കിടക്കൻ പോണെങ്കിൽ നമുക്ക് കി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിക്കണേ ഉ ആ ഞാന് മക്കക്ക് കൊടുത്ത കഴിഞ്ഞാലേ ഓര അങ്ങനെല്ല കൊടു തിന്നു
പിന്ന നേരത്തെ കഴിച്ചച്ച് കേടക്കണം എന്നാണ് പറയാറില്ല നൈ നൈറ്റ് ഫുഡ് അതാണ് ഹെൽത്തിന് നല്ലന്ന് പറയും പക്ഷെ എങ്ങനെ കോലോറങ്ങുമോ ഇതിലേ
ലേറ്റ് ആവുംും ഉ എനിക്കൊരു ചെറിയ കു തീണ്ട ഒരു
ആ അതെ അതെ അതെ അതെ ന നൈറ്റ് എങ്ങനെ അടുത്താണോ കിടുത്താറ് അല്ലെങ്കിൽ തൊ ൽ ക
അല്ല തൊട്ടില് ഓള് ആ ഇനി നടക്കൂല ഇപ്പൊ ഉം മമ്
ഉമ്മീന്റെ ചൂട് തട്ടി കെട നാവ്ഷ്ടം അങ്ങനെ കെടക്കണംന്ന് പറയും മക്കളെ അടുത്ത് കെടത്തണം എന്ന പറയാറ് പക്ഷെ ഒന്നും കൂടി മ മക്കൾ നല്ല അത്പോല ഒറങ്ങ എനിക്ക് തോന്നണ് തൊട്ടിലേലാവൂല്ലേ
ആണ് പക്ഷെ ഇവള് ഇപ്പോ ഇപ്പ പാലുടിക്കെ നിർത്തിയോണ്ടേ. ഇപ്പോ ഒന്ന് നല്ലോണം ഒറങ്ങണുണ്ട് മ ഇടക്കിടക്ക് ഒണരാര്ന്നു
അപ്പൊ പാലൂടി അപ്പൊ പെട്ടെന്ന് നിർ ത്തി നിങ്ങളെ
അല്ലേ മൂന്ന് മൂന്ന് വയസ്സായിപ്പോ ഉം ഉം ഞാൻ മൂന്ന് വയസ്സ് ആവാനായിനു എന്നിട്ട നിർ
ആഹ് അങ്ങനെ അങ്ങനെ അങ്ങനെ കൊടുക്കണം കാരണം അത് അത് അതിന്റെ എത്ര എനർജിള്ള് സംഗതി ഇല്ലല്ലോ ആഹ് ഇല്ലല്ലോ അയിന ഞമ്മള് എന്തൊക്കെയണ്ടാ കൊടുത്തിട്ട്
കാര്യല്ല ആഹ് അത് കിട്ടേണ്ടിയത് അത് കിട്ടന്നെ വേണം
ആഹ് കൊടുക്കണം അത്ആതെ അതെ അതെ ആഹ് പിന്നാറയ പാലില്ലാത്തോണ്ട് അങ്ങനെ കൊടുക്കുന്ണ്ടാവും ചെലവരുണ്ട് പിന്നെ എന്താ പറയാ നമ്മള് സൗന്ദര്യം കൊ റയും ഏഹ് അങ്ങനെക്കെ പറഞ്ഞിട്ട് നിർത്തുന്ന ആൾക്കാരൊക്കെണ്ട് പക്ഷേ മക്കക്ക് ഏറ്റവും നല്ല ഫു
അതാണ് അതെ പിന്നെ മക്കളൊക്കെ ഓലൊക്കെ കെട ഇന്ന് വന്ന
ആഹ് എല്ലാരൊറങ്ങീന് ക്ക് മൂന്നാളാണ് മൂന്നാളുറങ്ങി പിന്നെ ചെറിയ ആള് അംഗലവാടി പോണ്‌ണ്ട് അപ്പൊ നാളെ വാടി പോവാ ഇഷ് താക്ക് അപ്പൊ പെട്ടെന്നൊറങ്ങും രാവിലെ എണീക്കും എന്നിട്ട് പിന്നെ രാ എണീഷ പിന്നെ അവ ക്ക് മ ഒവിരിസ് ള് പോണേന്റെ മുന്നേ അവൾക്ക് മാറ്റി നിക്കണം എട്ടര ആകുമ്പോതെനും കുളിച്ച് മാ ക്കും ആഹ് ഇഷ്ടാ പോവാന് അതുകൊണ്ട് ഇൻക്കും ഒരു സന്തോഷ പറഞ്ഞയക്കാന് ആഹ് ആ കരയൂലല്ലോ കരഞ്ഞണ്ട് നമ്മള് പോന്നാ നമുക്ക് ടെൻഷനാ ആഹ് അതെ പിന്നാർന്ന വീട്ടിൽ നമ്മള് പിന്നെ അല്ല
അ ആഹ് മനസ്സില് ശരിയാണ് ആഹ ആഹ് അ ആഹ് ആഹ അതെ അവിടെ ആദ്യക്കെ നിന്നൊടുത്തീന അതോ ഓളന്നെ ഒറ്റക്ക് പൂവറഞ്ഞ് അങ്ങനെ
നമ്മളാ
ആഹ് ആണെ ആക്കി കൊടുക്കണ പക്ഷെ അതല്ല കൊറച്ച് ദിവസം നമ്മള്
ഇല്ല ഇല്ല ഇല്ല അങ്ങനൊന്നുല്ല ഫസ്റ്റ് ദിവസേന്നെ അവളെ ആൾ ഇരുന്നിട്ട ണ്ട് ണ്ട് ഇഷ്ടയിരുന്നു കൊറെേ മുന്ന എന്നോട് പറയും കാക്കുമാരൊക്കെ പോണത് കാണുമ്പോ നിക്ക് സ്കൂക്ക് പോവണം നിക്ക് പോണം ബാഗൊക്കെ ഇട്ട് പോണം അങ്ങനെ ഇഷ്ടം വന്നിട്ടുണ്ട് ആ
ല്ല ന്നിട്ട് ബേഗൊക്കെ മേടിച്ചോട്ത്ത് ക്ക്ണ് ഇപ്പോ പക്ഷേ പോമ്പല് തുടങ്ങിയിട്ടില്ല പോ ഓന് ഞാനട്
മൂന്ന് വയസ്സല്ലായിട്ടുള്ളൂ ഒരു മൂന്നരക്കായിട്ട് അ മൂന്നരെക്കായാ പിന്നെ അങ്ങനെ പറഞ്ഞ ച്ച മതി മൂന്നൊക്കെ ആകുമ്പോ അവര് ചെ പറ്റെ ചെ മൂന്നാണ് കണക്ക്ട്ടോ അംഗനവാടിൽ പറഞ്ഞേക്കാള്ള കറക്റ്റ് പ്രായം മൂന്നെറ്റു നാല് നാലില് പിന്നെ നമ്മള് ക ജി അഞ്ച യു കെ ജി അങ്ങനെ പോവാ പക്ഷെ മക്കള് ചെറിയ മക്കളാവും അതായത് മൂന്നോക്കകുമ്പോ അവര് സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകൻ അങ്ങനെയൊക്കെ അംഗൻവാടില്ലാ പറഞ്ഞട്ട് കാര്യല്ല ആയന്മാരുണ്ടായ്പ കൂടെ നമ്മളെ വീട്ടത്തെ അത്രത് ഉണ്ടാവില്ലല്ലോ ആ മക്കക്ക് ചിലപ്പോ മൂത്രക്കള്ള പറയാ
പറയാൻ വക്കൂലേ ഇവന്നെ എങ്ങനെ ഇവിടെ എങ്ങനെ എങ്ങനെ കാ
ആ് നമ്മുക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ അങ്ങനെയല്ല ആ മനസ്സിലാവും ആ് മനക്ക് ചിലപ്പോ പറയൂല പേടിയോ മടിയ ഒക്കെ കൊണ്ട് അവര് പറയൂല ആ അ അതൊക്കെ അതൊക്കെ പിന്നെങ്ങ കു റെഡി ആവുംും അവിടെ
അവിടെ പോയി കഴിഞ്ഞ അതെ ശരിയാവുംവും ഉ കഴിക്ക ആ അതെ ഉ ഇവള ഒറ്റക്ക് കഴിക്കണാണ്ൊ
ആഹ ആഹ് ഇഷ്ടല്ലേ ആഹ ഒറ്റക്ക് കഴിക്കണന്ന് ഇഷ്ടോ ആഹ ആ അത് നിങ്ങള് അങ്ങനെന്നെ ശീല
ആ ആഹ് ആ പെറ്റ അതാണ്
ആ ഇനിയിപ്പോ ഇനിയിപ്പോ സ്കൂളും ഒക്കെ മാത്ര
ആ അവക്ക് ഇഷ്ടം അല്ല അവക്ക് ഇഷ ൊമാറ്റ ഒരു കുക്ക് ഞാൻ വാരിക്ക കൊടുും ്പൊ ഏറെ ഇഷ്ടം അങ്ങനെയാണ് അധികം അങ്ങനെയാണ് ഉ
ശീശ കുറച്ചി അനെ ശീലല്ലേ പിന്നെ അങ്ങന റെഡി ആവോ അതാണ് പിന്നെന്താണ് പിന്നെ എന്തായിരുന്നു ഫുഡിന നിന്ന്
ഫുഡന് ഇന്ന് ബീഫ് ഉണ്ടായിനോ
ആഹ് സണ്ടക്കായപ്പോ ബീഫ് വാങ്ങില്ലേ വരട്ടിയോ കറി വെച്ചോ ആഹ ഇന്ന് പിന്നെ ഞാൻ നല്ല ഫുഡ് അടിച്ചുന്ന പ്രോഗ്രാം ഒക്ക ആയത കൊണ്ട് വീട്ടന്നതണ്ട്ന്നെ ഇ മന്തി ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ബോസ്റ്റ് ബീഫ് വരട്ടിയത് ചെ അമ്മിനന് കാട ഗ്രേവി
ആ ആ ആ ആ ആ അപ്പൊ ന നല്ലോ
ആ് നല്ല ഫുഡ്ണ്ട് ആ് മോശമാക്കാൻ പറ്റൂലല്ലോ പുതിയ തറവാട്ടാരും വരിയല്ലേ അപ്പൊ നമ്മള് മോശമാക്കും ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് ഫസ്റ്റ് ഇമ്പ്രേഷൻ ലാസ്റ്റ് ടം പ്രശ്നംന്ന് പറയാല്ലോ ആ അതാണ് അതുകൊണ്ട് അങ്ങനെ ആക്കി ആ അതന്നെ അതെ തന്നെ അത തന്നെ അതെല്ലാം തുടർന്ന് അങ്ങനെ ആവട്ടെ ആ പാട്ട് ആ് കളികളായിട്ടന്ന എങ്കേജ്മെന്റ് ഡിസംബറ കല്യാണം വരുന്നേ ണ്ട് അപ്പോ പിന്നെ നമ്മള് ഇത്ര വലുതാക്കിയിട്ടില്ല എന്നാലും അവര് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വന്നു മിഠായി കൊടുത്തു ആ് അങ്ങനെ അങ്ങനെ പോയി ഇനിയിപ്പോ ഡിസംബർ വല്ല ദൂരല്ലേല്ലോ ആ അതിന്റെടുക്കൊരു നിക്കാഹ് കാര്യ ന്നൂല്ല മൊത്തത്തിലരു കല്യാണം അങ്ങനെ ആ കല്യാണ അതെ അതെ അവള് എം ബി എക്ക് പഠിക്കായിരുന്നേ അപ്പോൊ രണ്ട വർഷത്തെ പഠിപ്പ് കഴിഞ്ഞ ഇപ്പ വന്നതാ
ആഹ് ശരി
ആ അതെ പിന്നെന്താ അവിടെ കൃഷികളും കാര്യങ്ങളക്കെ ഉണ്ടോ
ആഹ കൃഷിയള് പറഞ്ഞാല് ഉ ചെറുതാ ചെറുന്ന മ
ആ നമ്മളെ ആവശ്യത്തിനൊക്കെ എടുക്കും
ആ നമ്മള ആാവശ്യത്തിന്ല്ലത് ആഹ അതെ ചെടികള് ആ ചെടികള് എനിക്ക് വലിയതല്ല ലും
ആ ആഹ അതല്ലേ ഈ ആട് കോയി അങ്ങനെ
ഇല്ല ഇല്ല അതോന്നുല്ല അതൊക്കെ ഉണ്ട ആദ്യൊക്കെ ഉണ്ട ഉ ആദ്യൊക്കെ ഉണ്ടായി ഇവിടെ പോത്തിന വളർത്തിന അതേമാ ആദ്യക്കെ ഞൻ കല്യാണകാഴീനീന്റെ മുന്നേക്കെ പാശുോക്കണ്ടയ്ൻ ണ്ടായിന്നൊക്കെ പറയുന്നേക്കാം ഉ ഒരു ആല്ല
ആ എല്ലാവരും ഇങ്ങനെ ഉണ്ടാവും പണ്ടല്ലേ എല്ലാവരുംക്കെ ഉണ്ടാവും പിന്നെ ഇപ്പൊ പൊതുവേ കുറവാ അററ ള്ളൂ എവിടെങ്കിലൊക്കെ അ പാലൊക്കെ തന്നെ അന്വേഷ പ്പ കിട്ടാോ
കിട്ടാം അതെ അതെ ആർക്കും കഴൂലേ ഒന്നാമത് ഈ നല്ലോണം നോക്കണം അല്ലാതെ നമ്മള് പട്ടിണിക്ക്‌ ഇട്ട് കാര്യില്ലല്ലോ
ഉം പിന്നെ നല്ലോ അവർക്ക് പുല്ലുങ്ക ങ്ങളൊക്കെ ആയിട്ട് ഇപ്പ അങ്ങനെ എവിടെയും കൊണ്ട പോയി ക ട്ടരുപ്പ
ഏഹ ഇല്ല എല്ല ഇപ്പൊ ഇപ്പൊ ഇപ്പൊ എല്ലോടത്തും കൂടി പുലി വരിണ ഓ മ്മുടെ ഈാത്തക്കൂടി ഒക്കെൊിുണ്ട് പറഞ്ഞാണ്ട അങ്ങനെയൊക്കെ ഉണ്ടായിു ഉ എവിടെ ഇവിടെ ഞങ്ങളുടെ ഒന്നും മാലപ്രദേശം കൂട അല്ല ഉ
ന്നിട്ട് ടൺ ഏരിയ ആയിട്ടോ അങ്ങനെ തന്നെ
ആ അങ്ങനെ വര പിണ്ട് ഇറങ്ങാണ്ടെ എവിടെയൊക്കെ എവിടെയൊക്കെ കണ്ടീരമ എന്നൊക്കെ പറഞ്ഞു ഇവിടെ അടുത്തന്ന് തന്നെ ഏർ മലപ്രദേശം പറഞ്ഞാ അവിടുന്ന് ഇറങ്ങി നടക്കയാണ് ആ അങ്ങനെയാണ് ഇവിടെ അടുത്ത് എറിയുന്നമാർക്ക് ഇവിടെ കുറച്ചോണ് പോയാലൊക്കെ മല തന്നെയാണ് അവി ങ്ങനെ ഇറങ്ങി വണ്ടുണെങ്കിൽ അതെ ആ മയിലൊക്കെ ഉണ്ട് മ ലുക്കപ്പോ പേരൻ
അതെ അതെ ഇപ്പം ഇപ്പൊ കോഴികളെ പോലെ ആയിണില്ലേ മൈയിലൊക്കെ പണ്ടൊക്കെ വീട്ടിൽ എപ്പളും കോഴികളെക്കെനെ കാണല്ല ഇപ്പം ആരോന്ന് വിളിച്ചപ്പ എന്നോട് പറഞ്ഞ് ചെടികളൊക്കെ
കൊത്തിത്തിന്നുവെ ഉം ആ കൊരങ്ങൻ വരും കൊര അങ്ങനണ്ടാവും അതൊക്കെ വരലിണ്ട് ആ അവിടെക്കെ കൊരങ്ങനക്കെ ഒരു അതെ അതെ ഇവിടക്കെ ഇവിടെന്ന ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ
ആ
പ്രദേശൊന്നും അല്ല പക്ഷേ എന്നാലും വരുന്നുണ്ട് കൊരങ്ങനൊക്കെ ഉം എന്നെങ്കിലൊക്കെ കാണാം അവിടെ ഇവിടെക്കെ കുരങ്ങനൊക്കെണ്ടായ ആകെ നശിപ്പ
ആ പറയാണ്ടോ നമ്മെടെ പന്നി വന്നെപ്പോ ഇവിടെ നല്ല പന്നി ശല്യണ്ട് ഒരു
ആ ഇവിടെണ്ട് ഉം ഇവിടെണ്ട് ഇവിടെ ചേന ഉം ഇപ്പം ചേനൊക്കെ ഇണ്ടാക്കലണ്ട് ചേനയൊക്കെ ഇണ്ടാക്കുമ്പോ കാണാം അതൊക്കെ ആകെ കുത് ത്തി നശി
ആ അതെ ഈ കൃഷിക്കാർക്ക് ഭയങ്കര നഷ്ടമാണ് പിന്നെ കൂടുതൽ ആൾക്കര് ഇങ്ങനെ പടക്കം പൊട്ടിച്ചാട്ടെ അത് അതുപോലെ തന്നെ ഇപ്പം എന്താ ചെയ്യാറ് നമ്മളെ ആ കറണ്ട് ആ കമ്പിമ്മേല് ഇങ്ങനെ കരണ്ട് ഒക്കെ വെച്ചാട്ട് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യണ കാണാം ഒരു നല്ല പോലെ ഈ ആ പൂള ചേമ്പ് അല്ലെ മണ്ണിന്റെ അടിലുള്ള
ആ അതൊക്കെ പിന്നെ എന്താ പറയോ തേങ്ങൊക്കെ കണ്ടക്കണോ തേങ്ങയൊക്കെ നല്ല വൃത്തിൽ കട്ടെടുത്ത് പൊട്ടിച്ചുരും ആ ചെയ്ത പോലെയൊക്കൊരോ
അവരവരാ മൂക്ക്
അതെ അതെ അതെ അതെ അതൊണ്ട് ആ എന്നിട്ട് ഒരു ജാതി മണം ആണ് ചീഞ്ഞൊരു ആ സ്മെല്ലാണ് ആ അതെ ഉം എന്നിട്ട്
അങ്ങനെ പിന്നെ ഈ വെടി വെച്ചിട്ടൊക്കെ ഒരു പാട് അതായത് നൈച്ചല്ല റോഡ് നമ്മക്ക് ഒന്ന് നോക്കിയാല് ഒരു ഫാമിലി മൊത്തം ത്തിലുണ്ടാവും ചെറിയച്ചാൾ ഉണ്ടാവും വലിയറ്റാൾ ഉണ്ടാവും അങ്ങനെ നടത്തുന്നപ്പോ ഭയങ്കര സൗണ്ട് രാത്രിയാണല്ലേ വര നല്ല ഇറങ്ങാ
ആ രാത്രി കാണാപ്പട പട്ടോടോ
ആ അത ഇവരെ മുന്നേ പെട്ടാൽ എന്താ അറിയോ പെട്ടാല് പിന്നെ അവര് ഒ ച കു
കൊത്തലാണ് ആ ഇവിടെൊക്കെ ഉണ്ടായിനു എന്റെ എന്റെ ആങ്ങളക്ക് ആങ്ങളക്കെ ാ വണ്ടിമ്മ പോകുമ്പോളേ അ മുന്നേക്ക് ചാടിട്ടേ ഉ ഉ ഉ അതെ ഉ എന്നാ ശെരിട്ടാ ഉ ആഹ ആയിക്കോട്ടെ